ഹലോ ആ നിന്റെ തൃശ്ശൂർ യാത്രയില് വേറെന്തൊക്കെ അനുഭവം നിനക്ക് ഉണ്ടായി ട്ടൊണ്ട്.
തൃശൂർ യാത്രയിലെ വേറെന്തൊക്കെ അനുഭവംന്ന് പറഞ്ഞാ
എന്നാ
വേറെന്തൊക്കെ അനുഭവങ്ങളെന്ന് പറഞ്ഞാ ഫുള്ളും നല്ലതൊക്കെ ആരുന്നു, ആ അവിടെ നിക്കുന്നതും പിന്നെ പൊറത്ത് പോയതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വേറേ വേറേൻ
മുമ്മീടൂടെ കൊറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലേ?
ഉം ആ അതൊക്കെ പറ്റി അമ്മയുടെ അടുത്ത് പിന്നെ പിള്ളാരുടെ കൂടെ, അവരുടെ കൂടെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി.
ഫ്ലാറ്റിലെ ജീവിത
ഫ്ലാറ്റില് ഏ ഒ ഒന്നാലോച്ചാ നമ്മുടെ വീട്ന്നെയാണ് നല്ലതെന്ന് തോന്നും. ഒരുപാട് സ്ഥലം സ്ഥലങ്ങളൊക്കെണ്ട്, ഇത് ഫ്ലാറ്റിനകത്ത് മാത്രം. എങ്ങും പോകുന്നില്ലന്നൊണ്ടെങ്കി ഒരു ദിവസം ഫുള്ള് ആ ഫ്ലാറ്റിനകത്ത് റൂമിനകത്ത് തന്നെയായിരിക്കും പൊറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാനും പറ്റത്തില്ല ഇറങ്ങിയാതന്നെ ആ ഫ്ലാറ്റിന്റെ താഴെ പാർക്കിങ്ങ് വരെ പോവാം അപ്പ ആലോയ്ക്കും വീട് തന്നെയാണ് നല്ലതെന്ന് മിറ്റത്തോട്ട് എറങ്ങെങ്കിലും ചെയ്യാലോ
നി റിജിറ്റൽ മാർക്കറ്റിനിങ്ങനെ കൊറ കേട്ടിട്ടുണ്ടോ? അ മാർക്കറ്റിങ്ങിനെ കൊർച്ച്
ഡിജിറ്റൽ മാർക്കറ്റ്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അയിനെപ്പറ്റി അത്ര വല്ല അറിവൊന്നുല്ല കേട്ടിട്ട്
ക്ഷെ നല്ല കോഴ്സ് സണവ് പഠിച്ചെ ടെക്നോ പാർക്കിലൊക്കെ ജോലി ഇട്ടി
ഉ ഞാൻ മുമ്പിങ്ങിനെ തിരക്കിട്ടൊക്കൊണ്ടായിര്ന്നു മുമ്പത്തെ സ്
ഇവിടെ കൊച്ചല്ല ഒരു ചേട്ടൻ നിനക്കറിയായിരിക്കും ഞ ഞാൻ പേര് പറയുന്നില്ല ഒരു ചേട്ടൻ ഇവിടെ അട്ത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി കേറി ഹ്
ക്യറിയതെ നമുക്കറിയാവുന്ന ഹോസ്പിറ്റലില കേറിയത് ആ ചേട്ട്ന്റെ സ്റ്റാലറി എത്ര? ന്നറിയാവോ?
അയ്യായിരം രൂപ
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെലോ
ആ വൺ ഇയർ പഠിച്ചത്
ഉം
നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സീനിയറായിര്ന്ന്
ചേട്ടനൊ ചേച്ചിയോ
ചേട്ടൻ ചേ എ ഹ് അപ്പം ഞാ ആലോചിക്കും നമ്മളീ വൺലാക്ക് കൊടുത്ത് പഠിച്ചിട്ട് എന്തിന നമ്മൾ അഞ്ചും ആറ് രൂപ നമ്മള് പക്ഷേ ഇപ്പ കോഴ്സ് ഫി കൂട്ടി ട്ടോ
അതിപ്പെല്ലാ ഇതിലും അങ്ങനുണ്ട് തൊടക്കത്തിലാർക്കും
അതല്ല നമ്മള് പ നമ്മൾ പഠിച്ച്ഒണ്ടിരുന്ന സ്ഥാപനത്തിലിപ്പൊ കോഴ്സ്യു ഫു കോഴ്സ് ഫീ കൂട്ടി നീ അറിഞ്ഞാര്ന്നാ
കൂട്ടിക്കാണും ഞാതിനെ പറ്റിന്നറിഞ്ഞൊന്നില്ല
കൂട്ടി എത്രെ ചോദിക്ക്
രണ്ട് ലക്ഷം ആണോ
അല്ല ഓ ഒരു ലക്ഷത്തി എത്രെന്ന് പർണേ നാപ്പത്താറാ നാപ്പത്തഞ്ച നാപത്തഞ്ചാണേന്ന് തോന്ന് പറഞ്ഞ് നാപ്പത്തഞ്ച് എന്നെ കർ എന്നെ ഇന്ന് ഇന്നും മെനഞാന്നും വിളിച്ച് റീജോയിങ് ചെയ്യുന്നുണ്ടോന്ന് പുതിയ ബാച്ച് തുടങ്ങിയെന്ന്
ആ ജൂൺ ആയില്ലേ അതുകൊണ്ടാ
പുതിയ ബാച്ച് തൊടങ്ങി റീജോയിൻ ചെരുന്നുണ്ടോന്ന് ചോയിച്ചു അപ്പൊ ഞാൻ ചോയിച്ചു ഫീസൊക്കെ എങ്ങനെ അപ്പൊ ഇ തവണത്തെ ഫീസ് സ്ട്രക്ചറെ മാറ്റം വന്നിട്ടുണ്ട് ഏ ആദ്യം ബുക്ക് ചെയ്യുന്നവർ ക്ക് ആയിരം രൂപ കൊറച്ച് കൊടുക്കുന്ന് പറഞ്ഞു അപ്പം ഞാൻ വല്ലിയ കാര്യത്തിൽ ഓ വൺ ലാക്ക് അത്രയോ അല്ലോ ഓ നയെന്റി അത്രയൊക്കെ ഒള്ളെന്ന് വിചാരിച്ചേ ആ ആയിരം രൂവ കൊർ അപ്പൊ ഞാനപ്പൊ ഫീസ് ആയിരം രൂപ കൊറച്ച് കൊട് ക്ക്ന്നത് ആ അപ്പൊ ക്ക് വേറോള്ള ചേച്ചിമാർക്കൊക്കെ അങ്ങനെ കൊട്ത്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ചോയിച്ച് ആ ഓക്കേന്ന് പർണപ്പഴത്തെക്കും ബാക്കി എത്ര പേയ്‌മെന്റെന്ന് അറിയാമോ ന്ന് ചോയിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ആ ഒരു ലക്ഷത്തി നാല് മുപ്പത്തയ്യായിരം ആറായിരം ആണ് ആയിരം രൂപ കൊറച്ചിട്ട് അയ്യായിരം
ആ കൊള്ളാം
ഞാൻ പറഞ്ഞു ആ ഞാൻ വരുന്നില്ല താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു നിന്നെ വിളിക്കും
ഇന്നെ എന്തിലോട്ടും വിളിച്ചില്ല ച്ചാ നോക്കട്ടെ അവര് എന്തോ പറയുന്നേന്ന് കണ്ടിന്യൂ ആക്കിയെന്ന് അറിയാലോ ന്നിട്ടാ
എവിടെയെങ്കിലും പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാ കൊള്ളാവെന്നുണ്ട് പക്ഷെ വിജിതേനെയൊക്കെ പോലെ പോയി പട്ടിപ്പണിയെടുക്കാനും വയ്യ
ഇപ്പം ഇപ്പ എന്ത് ജോലി കിട്ടിയാലും ആദ്യമേ ഹൈ സാലറി എന്തായാലും കിട്ടൂലാ പിന്നെ
ഹൈ സാലറി ഒരിക്കലും വേണ്ടടി ഒരു ബേസിക് സാലറി ഉണ്ട് ഫ്രഷ്യറിനാണെങ്കിൽ ഒരു ബേസിക് സാലറി ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഒരു ഒരാളുടെ ബേസിക് സാലറിന്ന് അത് നിനക്ക് അറിയാവോ
പത്തിന് കൂടുതലെങ്കിലും വേണമുണ്ട്
ആ എടി പത്തിൽ കൂടുതൽന്നല്ല പതിനഞ്ച് രൂപയാണ് ഒരു ഫ്രഷ്യറിന്റെ ബേസിക് സാലറി അവര് അതിന്നാണ് മുമ്പോട്ട് മുമ്പോട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങോട്ട് പോവേണ്ടത് പക്ഷെ നമ്മൾ ഇത്ര ലക്ഷങ്ങൾ മുടക്കി പഠിക്കുമ്പോ നമുക്ക് നമ്മൾടെ എണ്ണായിരത്തിന് അയ്യായിരം രൂപക്കൊക്കെ നമ്മൾ എന്തിന് ജോലിക്ക് നിക്കണം
അത് ശരിയാാണ്
ആ നമ്മളെ നിനക്കറിയോ നമ്മൾ ഇതേ ഇതിലായിരിക്കും പോണത് ഒരു മൂന്നാല് വർഷം കഴിയുമ്പോ നമുക്ക് ഒരു ആയിരം രൂപ കൂട്ടി തരും അപ്പൊ ആറായിരം രൂപയാവും
ഏതുണ്ട് നല്ലത് പഠിക്കാൻ
എവിടെ പോയാലും ഒരു സാലറി എക്സ്പെക്റ്റേഷൻ എന്താന്ന് ചോദിച്ചാൽ ആസ് എ ഫ്രഷ്യർ ഒരു ഫിഫ് കെ ആണ് നമ്മളുടെ ഇത് വരുന്നത് ഒരിക്കലും പോയി അഞ്ചു ആറന്നൊന്നും പറയ
കോളു വല്ലോം വരുന്നാ ഹലോ ഹലോ കോളു വല്ലോ വരുന്നാ നിനക്ക്
ആഹ കോള് വന്നതാ ഹലോ
കോളു വല്ലോം വരുന്നുണ്ടോ
അതാ ആഹ കോ കോള് വന്ന്
അമ്മയാണോ
ഹലോ അമ്മ അല്ല ബോസ് വിളിച്ചതാ
അവ അവിടെ ഇല്ലേ
ഇല്ല അവൻ അ അപ്പുറത്തന്താണ്ട പോയി അപ്പുറത്തന്നുല്ലാ ആരുടെത്തും പറയാതാ പോയേക്കന്നും
റിസൾട്ട് എന്തരായടി
അവർക്ക് റിസൾട്ട് ഇരുപത്തി ആറാം തീയതി വരുതൊള്ളോന്ന്
അവൻ പ്ലസ്ടു അല്ലേ
ഉം ഇരുപത്തി ആറാം തീയതി റിസൽറ്റ്, ഇവിടെ ഇവിടെ അങ്ങനെ ആരും ഇല്ല, ഇവിടെ പ്ലസ് ടു ഒക്കെയാണോ ഉള്ളത് പത്തില് ഇന്നാണെ, റിസൾട്ട് വരുന്നേന്ന് ഞാൻ ഇച്ചിരി മു വേണം വൈക വൈകിട്ടാണ് അറിഞ്ഞത്.
പത്തിൽ ആരുവില്ലല്ലേ.
ഉം ഏത്
ഇപ്പൊ ജയിച്ചണ്ടോ തോറ്റ ഉണ്ടോ നമ്മുടെയൊക്കെ സമയം ആവുമ്പോ നമ്മളീ സമയമൊക്കെ എന്ത് ടെൻഷൻ അടിച്ച് ഇരിക്കുവായിരിക്കും അല്ലേ പക്ഷെ ഇപ്പ ആലോചിക്കുമ്പൊ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോന്ന് പോലും തോന്നുന്നില്ല.
ഫുൾ എ പ്ലസ് കിട്ടിന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി, സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ നടത്തിയതാ. എ പ്ലസ് കിട്ടിട്ട്, ഇപ്പ ഇതെവിടാ നിക്കുന്നേന്ന് ആലോചിക്കാ.
അതൊക്കെ ഒരു കാലം ജീവിതത്തിലെ നല്ല കാലം.
ഉം
സത്യം പറഞ്ഞാ ഒരു ടൈം ട്രാവൽ ഉണ്ടായിരുന്നെ ഞാൻ എപ്പഴും ആലോചിക്കും
അതെ
ഞാൻ കൊറച്ച് മുമ്പ് വേറെ ന്റെ പഴയൊരു കൂട്ടുകരിയെ വിളിച്ചന്ന് പറഞ്ഞില്ലേ
ഉം
അപ്പൊ ഞാനിങ്ങനെ അവളോട് ചേട്ടന്റെ കാര്യൊക്കെ ചോദിച്ച്
ഉം
അപ്പത്തേക്കും എന്റെ അവസ് ഏകദേശം അവൾക്ക് അറിയാം, അപ്പൊ ആഹ് ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ അവൾ എന്നോട് ഞാാനിങ്ങനെ ഇൻഡയറക്ട് ആയിട്ടാ ചോദിച്ചേ, നമുക്ക് പറയാലോ. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ്, ഇനി ഞാൻ ഒരു ഒരു കഥ പോലെ അങ്ങ് ചോദിച്ചയാ അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കളുടെത് ന മൂല്യം ഉള്ളപ്പോ നമ്മുടെ കൈയിരുന്ന അ പറഞ്ഞ് അത് നഷ്ടപ്പെട്ട് പോകുമ്പോഴേ അറിയ ത്തൊള്ളൂന്ന് പറഞ്ഞ്
ഉം
പക്ഷെ നഷ്ടപ്പെട്ടിട്ട് നമ്മള് തിരിച്ചതിനെ നോക്കി ചെല്ലുമ്പോ, അതിനൊരു പുല്ല് വിലയും കിട്ടത്തില്ലന്ന് പറഞ്ഞ്. ഇനി നീ എ ഇതല്ല ആര് ചെന്നാലും അതിനൊരു പുല്ല് വിലയും കിട്ടത്തില്ലന്ന് പറഞ്ഞ് അപ്പൊ എന്റെ ഹാർട്ട് ബ്രോക്ക് ആയി ടി ഡിസേർവിങ് ആയിട്ടുള്ള ആർക്കെങ്കിലും കിട്ടട്ടെ
മ്
അല്ലേ
അതേ നിന്റെ മെഡി ക്കൽ കോഡിങ് എന്തുവായി
ആ പ എഴുപതിനായിരം രൂപ എന്ന് കിട്ടുന്നു അന്ന് ശരിയാവും അത്
ഞാനുണ്ട് ചേരാൻ ഞാൻ ആഗ്രഹിക്ക
വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ അവിടെ
ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ ആക വിശേഷല്ല എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലുംക്കെ കോഴ്സ് എടുത്തിട്ട് എവിടെയെങ്കിലും കയറി പറ്റിയാൽ കൊള്ളന്നുണ്ട്
നിനക്ക് ഇനി തിരക്കുണ്ടോ
ഇന്നത്തെ ദിവസോണ ഉദ്ദേശിച്ചത് ഇനി അങ്ങോട്ടാ
ഇന്നത്തെ ദിവസം
തിരക്ക് ഇല്ല ഇച്ചിരി കഴിഞ്ഞ ഞാൻ കിടക്കാൻ പോവും ഇന്നത്ത ദിവസം ഉറങ്ങീല അങ്ങനെ ശരിയായിട്ട് അ കൊണ്ട് മ് അ ശെരി